ഹലോ ആഹ്
ആഹ് കേൾക്കുണ്ടോ?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
ഹലോ ആഹ് സുഖ സുഖായിട്ടിരിക്കുന്നോ?
ആഹ് സുഖായിട്ടിരിക്ണ്.
എല്ലാരും സുഖായിട്ടിരി വീട്ടിലൊക്കെ? ആ കുക്കിങ്ങിലൊക്കെ താല്പര്യണ്ടോ എങ്ങനെയാ ഭക്ഷണ ഒക്കെ ഉണ്ടാക്കുന്നേ?
ആ കൊഴപ്പല്ല. ഞാന് താല്പര്യള്ള കൂട്ടത്തിലാണ്. ഏ നന്നായിട്ട് ചെയ്യന്ന് വെച്ചാല്. ഇപ്പോചെയ്യല് തുടങ്ങിയിട്ടേള്ളൂ ഇപ്പോ ഞങ്ങ ൾഇതുവരെ തറവാട്ട് ട്ടിൽ ആയിരുന്നു അപ്പോ ഇപ്പോളാണ് ആ പഠിച്ചു വരുന്നുള്ളു ഇപ്പോഴും ഉണ്ടാക്കും ഇപ്പ ഞാന് ബിരിയാണി ഇണ്ടാക്കി ഇപ്പോഴും ഉണ്ടാക്കുമ്പോ ഒരു പേടിയാണ്ന്ന് പറിഎന്നാലും പെർഫെക്റ്റ് എയ് കോഴപ്പ ഒന്നു ഇല്ലായിരുന്നു
ബിരിയാണിയ ഒക്കെ ഉണ്ടാക്കുന്നത് എന്തെക്കെയ അതൊരു കഴിവ്‌ അണല്ലേ ബിരിയാണിക്കെ ഉണ്ടാക്കി നന്നായി വരികന്ന് പറ അതൊക്കെ നല്ലൊരു കഴിവാണ് പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല എനിക്കണ്ട
നമ്മൾ ഉ എത്ര എന്ത് രസത്തിന് വേണ്ടീട്ട് എന്ത്